അതാണു വിശേഷമൊക്കെ ഓ കേൾക്കുണ്ട് പറഞ്ഞോളിൻ
ആ നല്ല വിശേഷം
സുഖാണോ
ആ സുഖം ആ ആയി ആയിക്കൊണ്ടിരിക്കുന്നു
ആ അന്ന് ചോറൊക്കെ ഉണ്ട് അല്ലേ എന്റെ ചോറും കറിയൊക്കെയായി ഇന്ന് മഴ ഉണ്ടോ എന്താ സ്തിഥി
ഇല്ല മഴയില്ല
ആ അവിടപ്പ മഴ പെയ്ത് തോർന്നിട്ടേയുള്ളു ഇന്ന് കൊറച്ച് വെയിലുണ്ടായിരുന്നു രാവിലെ പിന്നടും മഴ നല്ല മഴ പെയ്തു ഇപ്പതാ മഴ കുറച്ചു തോർന്നു
ഉം
എന്താ കാട്ടണ് വെറുതെ വെറുതെ ഇരിക്ക
ചെറിയ ചെറിയ പണികളുണ്ട് കൂട്ടാനും അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട് ചോറും കറിയൊക്കായി
ക്കള്?
മക്കളെ കളിക്കണ്ട്.
ഓല് അല്ലല്ല ഓല് എന്തോ കാഡ്സ് എന്തോ കളി യാ പോണൊന്നും ഇപ്പൊ കൊട്ക്കൂല
ഇപ്പ അതെല്ലേ എല്ലാരും മെയിന ആയി ചോയിക്ക്ണ്.
ഇപ്പൊ വെരും ആ കളി കഴിഞ്ഞാപ്പൊ ഫോണ് കളിക്കാൻ വെരും.
മ്
ഹെ അയിന് ആക്ടിവിറ്റീസിനാണ് ഇത് വാങ്ങി കൊട്ത്തെ കാർഡ്സ് ഒരു സൈസ് കാർഡ്സ് ഇണ്ട്. ഈ ഒരു
ആ ആ
അത് കളിക്കിയാ
ശെരി ശെരി
അതാവുമ്പോ രണ്ട് അതാവുമ്പോ കൊറെ അയ്മ കിട്ടും. അല്ലെങ്കി പിന്നെ ഫുള്ള് ഫോണ് കളിന്നാവും.
ശെരി ശെരി
ണ്ട് വര്ന്ന്ണ്ട്. റ്റം തോന്ന്ണ്ട് മറ്റേ ഒര് ഇതിന്റെ മോള്ല് വെച്ചിട്ട് ചിത്രം വരക്ക്ണെ അയിലിങ്ങനെ കാണിച്ചരും ചിത്രവര്ക്ക്ണ മോഡല് അഹ് നോക്കി കൊറേ വര്ക്കും പിന്നെ ഞാൻ ഫോണ് വാങ്ങു പിന്നെ അഹ് കയ്ഞ്ഞാ പിന്നെ കൊർചേരം മണ്ണപ്പം ചുട്ടൾച്ച്
ഈ മഴയിലാ മഴ പെയ്യാത്തപ്പളാ
ഓൽക്ക് മഴന്നും പ്രശ്നല്ല മഴത്ത് ഓല് കൾച്ചും ചിറാപ്പുഞ്ചി കളിക്കും മഴത്ത് കോട്ടക്ക്ട്ട്ട്ട്
അതികൾക്കൊരു സന്തോഷം നമ്മ ചെർപ്പത്ത് കളിച്ച മാതിരി
അതെ അതൊക്കെ വേണംന്ന് ശര്ക്കി
ഉം ഉം
ഉം ഹ് അയിനായിട്ട് കോട്ടക്കെ വാങ്ങികൊട്ത്താണ് കളിക്കാൻ വേണ്ടീട്ട് മഴ പെയ്യുമ്പോ ആ കോട്ട് ത് മുറ്റത്തെർങ്ങിങ്ങട്ട്
അതെ. ആഹ് അല്ലെങ്കി മഴ നനഞ്ഞിട്ട് ലാ പനി വരും ഇപ്പൊ പുതുമഴയ ല്ലെ പുതമഴ കഴിഞ്ഞു.
ആഹ് പുതുമഴ കഴിഞ്ഞു പഴ മഴയായി ഇപ്പൊ.
ഹിം
ഉം
എന്നാലും ജലദോഷം ഭംഗി ഇപ്പൊ വൈറസ് ഫീവറും വരണൂ പറയണു.
അങ്ങനെ കേ‌ക്കിണ്ട്
ഉം
മായ ആയ പിന്ന ഓരോന്ന് ഓരോന്നും പോ
അതെ അന്ന് കൊറോണ വന്ന് ഇപ്പോ അതേ അത് തന്നെയാണ് പറഞ്ഞത് ഇപ്പം നിപ്പ പാട്ട് വേറെ ആർക്കോ വരണ്ട് എന്ന് പറയിട്ടുണ്ടായിരുന്നു പാലക്കാട് ഡിസ്ട്രിറ്റില്.
ആഹ് ആഹ്
ക്കാട് ജില്ലയിൽ പറയെണ്ടായിരുന്നു എന്താണെന്ന് അറയില്ല ഇതെ ന്തിനാണ് വെച്ചിരിക്കണതന്ന് അറിയില്ല ഈ കൊറോണേം ഇതെല്ലാം
അതെ എന്തിനാന്ന് അറിയില്ല.
കേൾക്കുമ്പോതേ പേടിയാവണ്.
മ്മ് ആഹ്. പിന്നെ എന്ത് വന്നാല് ഞമ്മള് സഹിക്കാന്നേ ഉള്ളൂ. പ്രതിരോധിച്ച് നിക്കാനുള്ള ഇ ഇതായി. വേണം അൻക്ക്
ഉം. എനിക്ക് വന്നിട്ടുണ്ടായിരു രുന്നു ഫസ്റ്റൊക്കെ കൊറോണ ഞാനപ്പോ പ്രഗ്നന്റ് ആയിരുന്നു.
ആ ആഹ് ശരി മാറി. ല്ലേ?
ആഹ് മാറി കൊഴപ്പൂല്ല അയ്യോ അ നല്ലണം കഷ നല്ല കഷ്ടപ്പെട്ടു. ആ വന്നിട്ട് ഒരാള് വരാന് ഇല്ല പോകാനില്ല കാണാൻ വരാനും ആകി ആകുന്നില്ല അവർക്ക്. വിട്ടാക്കുന്നില്ല. അപ്പൊ നമ്മളെ കാണാൻ വന്ന അവരു നിരീക്ഷണത്തിലാവും
ആഹ് ആഹ്
കൊണ്ട് അവര് വരാ വരികെ ഇല്ല ഇപ്പൊ എന്തെങ്കിലും ഇപ്പോ എന്റെ വീട്ടിലുള്ളതിനെ ഒക്ക വെളി വാ രാണ്ട് അവിടെ എന്റെ അനിയത്തി രണ്ട് മാര് ഉണ്ടായിരുന്നു ആ രണ്ടു പേര്നെ അവിടെത്തന്നെ ഇരുത്തി ഞാനു എൻ്റുമ്മിയും കൂടിട്ടാണ് ഹോസ്സ്പിറ്റ്ലി ലി ഇര്ന്നത് പിന്നെ വാപ്പ പിന്നെ തൊണക്കി അവിടെ ഇവിടെയും ചുറ്റി കറങ്ങിയിട്ട് അവിടെ തന്നെയിണ്ടായിരുന്നു വാപ്പയും അപ്പൊ അതുകൊണ്ട് വ രണ്ട അനിയത്തിമാർ മാത്രം അവിടെയിണ്ടായിരുന്നു അവരിക്ക് വല്ലാ ന്തെങ്കിലും കായികറി എന്തെങ്കിലും നമുക്ക് അത്യാവശ്യ ആവശ്യുണ്ടെിൽ കൊടുക്കാൻ മാത്രം ഉമ്മറു പടിയിൽ വെച്ചിട്ട് പോവും ഉമ്മറത്ത് വെച്ചിട്ട് അവർ പോവും വീ ത്തിക്കും കേറില്ല എവിടെക്കും കേറില്ല ഫ്രണ്ടിലേ ഈ നടക്കണേൻ്റെ സൈഡില്ലേ അവിടെ വെ വച്ചിട്ട് പോവോഅല്ലെങ്കിൽ മതില്ലാ വെയ്ലീല വെച്ചിട്ട് പോവും
ആ അന്ന് പിന്നെ മുടി തൊടിച്ചാ പ്രശ്നമാണല്ലോ എല്ലാർക്കും പകരും ചെയ്യും ഒരാൾക്കുണ്ടായൽ എല്ലാവർക്കും ആവോം ചെയ്യും
വെളിലും എറങ്ങാൻ പറ്റില്ല ഭക്ഷണം കഴിക്കണ്ടേ അപ്പം അതിന് വേണ്ടി അവര് സഹായി പ്പ ക്കാൻ മാത്രം വരും അത് കഴിഞ്ഞ് അവര് അവന്റെ പാട്ടില് നോക്കി പോകും പിന്നെ അവര് തിരുന്ന് നോക്കാ പണിയെ വെരില്ല നല്ല കഷ്ടപ്പെട്ടു നല്ല ബുദ്ധിമുട്ടായി ഞമ് ഇപ്പം എനിക്ക് എട്ടാംമാസം
ഏഹ്
പിന്നെ എന്തൊക്കെ ആക്കി എന്തൊക്കെ ക്കെയോ നടന്നപ്പോ
ആഹ് മക്കളുണ്ട്?
ഒരാള്
ഒരു കുട്ടിയേ ഉള്ളൂ
അതെ അവൻ ഇപ്പ യു കെ ജി അഞ്ചര വയസായി യു കെജി പോണു ഇപ്പൊതാ ടി വി കണ്ടുകൊണ്ടിരിക്കയാണ് അവനിക്ക് ബോറടിക്ക്നോക്കെ അവനിക്ക് ബോറടിക്ക്നോണ്ട് ടി വി കണ്ടോണ്ടിക്യാ
ആഹ് കൈ റ്റായിട്ട് ഒന്നുല്ലേ
അടുത്ത് കുട്ടികളുണ്ട് പക്ഷെ വൈയ്കിന്നേരങ്ങളിലേ വരുള്ളൂ ഈ വെ വെയിലടിക്കും ഇവിടെയൊഒക്കെ വെയിലാണ് ഞാൻ വേറെ ഭാഗത്താനേ സ്ഥലത്തനേ കല്യാണം കഴിച്ച് കൊടുത്ത് വേറെ ഭാഗ താണ് തമിഴ്നാടാണ് അതുകൊണ്ട് ഇവിടെ മഴയൊന്നുല്ല കാറ്റ്
ആഹ്
അതുകൊണ്ട് ഇപ്പൊ അവര് വൈകുന്നേരത്തൊക്കെയാണ് കളിക്കാ വരിക പിന്നെ മദറസാ പോക്ക് ഉം വൈുന്നേരത്ത മദർസ
മദ്രസഒഴിവ്
മദ്റസില് പ് ഒന്നാം ക്ലാസില്
രാവിലെ അല്ലെ ഉണ്ടാവുകാ
ഇല്ല രാവിലെ ഉണ്ടാവില്ല വൈകുന്നേരത്ത് രാവിലെ പിന്നെ സ്കൂള്ക്ക് പോണത് എട്ടേകാല് ആവും അപ്പൊ എട്ടേകാല്ക്ക് ആ എട്ടേകാലിക്ക് ക്ക് ഇവിടെ മദർസ വൈകുന്നേരത്താണ് എല്ലാ കുട്ടികൾക്കും
ആഹാ ആഹാ ഇവിടെക്കെ രാവിലെയാണ്
ആഹാ ങ്ങ എന്റവിടെയും വൈകുന്നേര മുണ്ട് രാവിലെയും ഉണ്ട് രണ്ടു നേരം വയ്ക്കും ചെറിയ കുട്ടികൾക്ക് രാവിലെയും വലിയ കുട്ടികൾക്ക് വൈകുന്നേരത്തും അങ്ങനെ വെയ് എന്റെ അവിടെ ഇടുക്കെട്ടിക്കൊടുത്തവിടെ ഇപ്പ ഇങ്ങനെയാണ് വൈകുന്നേരത്താണ് എല്ലാവർക്കും
രാവിലെ അത് കഴിഞ്ഞാ കഴിഞ്ഞു
ആഹ് ആഹ് പിന്നെ വൈകുന്നേരത്തെ അവർക്ക് കളിക്ക, ആഹ് വൈകുന്നേരത്താണെങ്കി അവർക്ക് കളിക്കാനൊക്കെ ആയി പക്ഷെ ഇത് വൈകുന്നേരത്തെ വെച്ചാ അവർക്കൊരു ബുദ്ധിമുട്ട് അവിടെന്ന് സ്കൂൾ വിട്ട് വന്ന് പിന്നെയും നനച്ച് കുളിച്ചൊക്കെ കഴിയുമ്പളേക്കും ആ സമയാവും
ആ ശരി
നീ പോണ സമയം വൈകുന്നേരത്ത്
ആ
പിന്നെ പോയി വരുമ്പോൾ ആറ് മണി ആറരയാവും
ഉം പിന്നെ പഠിക്കാൻ സമയം ഉണ്ടാവില്ല അല്ലേ
ആ പഠിക്കാൻ സമയം രാത്രി ഏഴ് മണിക്ക് ഏഴരക്ക എണീ പഠിച്ചിട്ട് പിന്നെ ഒരു അരമണിക്കൂർ പഠിക്കും അത്രേയല്ലേ ഉള്ളൂ അവർക്ക് പഠി ക്കാൻ യു കെ ജി അല്ലേ കുറ നേരം പഠിപ്പിക്കും അത് കഴിഞ്ഞ് അവ ഫോൺ നോക്കും അല്ലെങ്കിൽ ടി വി കാണും എന്തെങ്കിലും വികൃതികള് ഏ
അഞ്ച് വയസ് ആയിട്ടേയുള്ളൂ
ആ അഞ്ചര വയസ്സായി ആറ് വയസ്സാവും ഇനി നാലു മാസം എടു നാല് മാസം ഉണ്ട്
ആ വേറെ എന്തൊക്കെയാണ് വിശേഷം
ഒന്നുമില്ല ഇങ്ങനെ പോകുന്നു
ഏ വെക്കേഷനില് ടൂറൊക്കെ പോവലുണ്ടോ
ടൂറൊന്നും പോയില്ല എന്റെ അവിടെ പോയി എന്റെ വീട്ടിൽ പോയിരുന്നു എവിട്ക്കും പോവാനായില്ല്യ
ആ അത് ശെരി ടൂറ് പോവാന് വയനാട്ടിൽക്കെ പോവൽണ്ടോ
ഉം ഉം പോയിട്ടില്ല പോണംന്നൊക്കെണ്ട് നിങ്ങ പോയി ട്ട്ണ്ടാ
വയനാട്ട് പോവ
ഉം
ആടെ റിലേറ്റീവ്സ്ണ്ടായതോണ്ട് അങ്ങനെ പോവും
ഓ അങ്ങനെ
ആ അങ്ങനെ പോണതോണ്ട് വയനാടൊക്കെ ഒന്ന് കാണാ പൂക്കോട് തടാകും ഇടക്കൽ ഗുഹ അടൊക്കെ പോയീന്ന് പിന്നെള്ളൊക്കെപ്പം കൊറേ നട്ന്ന് കൊറേ നട്ക്കാൻണ്ട് പിന്നള്ളോട്ത്തൊക്കെ പോണെങ്കിലെ ഉം ങ്ങളെ അട്ത്തൊന്നും അങ്ങനെ പിന്നെ തില്ല്യാ
ഇവടെ ഇവടെയുള്ളെവിടെ കാണാൻ കൊർച്ച്ണ്ട് ഇവിടെന്ന് മൂന്നാർ കൊർച്ചട്ത്താണ് കൊർച്ച്ന്ന് പർഞ്ഞാ കൊർച്ച് ന്നാലും ദൂരൂണ്ട് ഒരു പത്താ അറുപത് കിലോമീ ട്ട്ണ്ട് മൂന്നാർക്ക് പോവാൻ
ആ അത്രെയെള്ളുലേ
മാങ്ങണ്ടവിട്ന്ന് തമിഴ്നാട്ടിൽന്ന് അങ്ങനെ കേരളത്തിൽന്നാണെ നല്ല ദൂരാണ്
ആ
പിന്നെ ഊട്ടിയൊക്കെ അടുത്താണ് പറയണൂ കൊണ്ടൊന്നും പോയിട്ടില്ല പോന്നുണ്ട്
ആ ആ
ഇനിയിപ്പോ വെക്കേഷൻ വരുമ്പോ പോകാൻ പറ്റ
ഇനി അട്ത്ത വെക്കേഷന്‌ല് ഓഹ
അതെ
മക്കൾക്ക് സന്തോഷാണല്ലോ അങ്ങനെയൊക്കെ പോകുമ്പോക്കെ നമ്മള് എങ്ങോട്ട് പോവഞ്ഞ ക്ക് ആ ഇനിപ ഒന്നാം ക്ലാസ്ക്കൊക്കെ യാത്ര പ്പ കുറിപ്പൊക്കെയതാണ്ട് അപ്പൊ അതൊന്നും എഴുതാൻ യാത്ര പോകാഞ്ഞ ഞമ്മക്ക് ഉണ്ടാവൂല്ല കുട്ടികള് ചോദിക്കുമ്പോ നമ്മുക്ക് പറഞ്ഞക്കാനൊ ഒരു യാത്രാനനുഭവം ഉണ്ടാവുല്ല നമ്മളങ്ങനെ യാത്ര പോവാഞ്ഞാല്
നമ്മ അവിടത്തെയും കൊണ്ടു പോയാലല്ലേ നമ്മ എവിടെയും കൊണ്ടു പോകണ്ട് നമ്മള് വി ട്ടിരിക്ക അളുകളും വീട്ടിലിരിക്ക
ആഹ് അങ്ങനെ ഞാ ഒറക്കുലാ
ഉം എവിടക്കേം കൊണ്ടുപോയി അവനെ പഴക്കണം പിന്നെ ടൂറ് സ്കൂള്ന്ന് പോയാ അങ്ങനെ അവൻ്റെ കൂടെയാ പോകാൻ വിടണം വെക്കാൻ പറ്റും ട്ടില്ല പക്ഷെ എന്നെയൊക്കെ അങ്ങനെയാ ചെയ്യ്തെട്ടോ വ് ട്ടൊന്നുല്യ അതുകൊണ്ടാ ഞാ പറയണത് പോണം നമ്മള് പോണം
ആഹ
ടെൽ
അതെ
കുട്ടികള് എത്രയിലക്കെയാണ്
ആല്ല എന്നാ പിന്നെ വേറെൊന്നുംില്ല ആഹ ശരിട്ടോ
ആഹ ശരി